ഹലോ കേക്കണില്ലേ
ആഹ് എനിക്ക് കേക്കാം. നിങ്ങക്ക് കേക്കാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷം
ഏ ഇല്ല ഞങ്ങള് കഴിക്കാന് കുറച്ചു നേരം വെയ്കും ഒരു പത്തു മണിയൊക്കെ കയിയും എല്ലാ വരാന് എല്ലാവരും വരിക പത്ത് മണിക്ക് ശേഷാ അവിടെ ക്ലബ്ബിലും ഇവിടെക്കെ പോയി വര പത്ത് മണി കല്യാ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക എല്ലാവരും എത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്
അതെ രാത്രിയില് ഭക്ഷണം ഒരു എട്ട് മണിക്ക് മുമ്പ് ത്തെ കഴിക്കണം ന്നാ പറ
ആ അങ്ങനെയാണ് കഴിക്കണ്ടെ പക്ഷേ പക്ഷ ഞങ്ങ എല്ലാരും ഒരുമിച്ചച്ച് ഇരുന്നാ കഴിക്കല്േ അപ്പൊ പിന്നെ ഓല് വരുന്ന ടൈം ആവുമ്പോ കുട്ടികൾക്ക് നേരത്തെ കൊടുത്ത് അവരെ ഉറക്കും
ഓ പക്ഷെ ഒരുമിച്ചിരുന്ന കഴിക്കുന്നത് ഞങ്ങള് കഴിച്ചില്ല ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് നല്ലതാണ് കാര്യം ഇപ്പൊ പണ്ടൊക്കെആണെങ്കിൽ വീട്ടില് ഒരു വീട്ടി നാലഞ്ചു പേ ണ്ടെങ്കില് എല്ലാരുംകൂടി ഒരുമിച്ചിരുന്ന് ക്കെ ആയിരിക്കും ഫുഡ്‌ കഴിക്കുന്നേ പക്ഷെ ഇപ്പൊ അങ്ങനല്ലല്ലോ എല്ലാം മൊബൈൽഫോണും ഒക്കെ വന്ന ശേഷം എല്ലാരും മൊബൈലും നോക്കി ചിലത് ടീവിയും കണ്ട് അവരവർക്ക് തോ ന്നുമ്പോ വന്നിരുന്ന് കഴിക്കും അങ്ങനൊരു പതിവാണ് അപ്പൊ പ്പൊ ഒന്നിച്ച് കഴിക്കാൻ പ റ്റുന്ന അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പോഴത്തെ ഒരു കാലത്ത് അതൊക്കെ വല്യ ഭാഗ്യം തന്ന
അ ഞങ്ങള് തറവാട്ടിലാണ് ന്റെ വീട്ടില് തറവാട്ടില നിക്ക്‌ണെ അപ്പം അനിയന്മാരൊക്കെ ണ്ട് ഹസ്ബൻഡിന്റെ അപ്പോ ഓരും എല്ലാരും എത്തീട്ട് പ്പൊക്കെ എത്തീട്ടാണ് ഫുഡ് കഴിക്കല് അപ്പൊ കൊറച്ച് നേരം വെഴ്‌കും
ഓലെ കാത്ത്ന്ന്ട്ട് വീട്ടില ക്കണ്ട്
വീട്ടില് അച്ഛന മ്മ പിന്നെ ഒരു അനിയൻ ഞങ്ങൾ നാല് പേര ഉള്ളത് നിങ്ങള അപ്പ അവിടെ കൂട്ടുകുടുമ്പാണോ ഒരുപാട് പേരുണ്ടോ വീട്ടില്
ണ്ട് ഞങ്ങൾ അഞ്ച് മക്കളാണ് ഹസ്ബൻന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ് മൂന്നാമ ണ്ട് രണ്ടാള്ണ്ട് ഓല് വേറെ പോയിക്ക്‌ണ് ഓല് രണ്ടാളും ഒരു വീട്ട്ക്കാണ് പൊയിക്കണത് വേറെ താമസം മാറിക്ക്‌ണേഓ
ഓ അപ്പൊ എല്ലാരും കൂടെ ആവുമ്പോ നല്ല രസായിരിക്കല്ലോ
ആ പിന്നെ രണ്ട് അനിയന്മാര് വേറെണ്ട് ഓലെപ്പം ഒരാളെ കഴിഞ്ഞിട്ട് പ്പം ഒരു കൊല്ലാവുന്നേ ള്ളൂ ഓല്ക്ക്‌ കുട്ട്യാളില്ല ഓള് പഠിക്കാണ് പിന്നെ അയിന്റെ മേലുള്ളത് ഒരു കുട്ടിണ്ട് പിന്നെ പ്പ മ്മീം പിന്നെ ഞങ്ങളും ന്ക്ക് രണ്ട് കുട്ട്യാള്ണ്ട്
ഓ പിന്നെ വേറെ ഇല്ലയില്ല ഞാൻ പഠിക്കുവാ
ആഹ് എന്താ പഠിക്കണെ
ഞാനിപ്പോ ഡിഗ്രി പഠിചു പഠിച്ചുകൊണ്ടിരിക്കയാ
ആണോ ഏതാ എടു
അതെ ഞാൻ ഹിസ്റ്ററി വേറെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വി ശേഷം
എന്താ മഴ ഇപ്പൊ മൂന്നാല് രു ദിവസമായിട്ട് മഴല്ല ഫൾ വെയിലാണ് ഭയര ചൂടും ഒക്കെ കാ ഭയങ്കര ഇതാണ് നല്ല ചൂടാണ്
പക്ഷേ ഇവിടെ നല്ല മഴയാണ് ത്ത
ആണോ
അതെ ഇവിടെ ഇന്നരാ ഇപ്പ ഇല്ല പക്ഷെ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പൊ വൈകിട്ട് നല്ല ഇടിയ ഒക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യു വിചാരിച്ചു പക്ഷെ പെയ്തില്ല
മൂടിയാണ്ട് നിക്കണ ഒരു കാലാവസ്ഥായിരുന്നുട്ടോ പക്ഷെ മഴയൊന്നും പെയ്തില്ല ഞങ്ങള് മഴ പെയ്യയും കഴതില്ല മഴ പെയ്താല് ചൂടിനൊക്കെ ചെറിയൊ ആക്ക്യന്നു.
ഉം അത് സത്യ മഴ പെയ്ത് കഴിഞ്ഞ ചൂടിന് നല്ല ആശ്വാസം കിട്ടും അല്ലെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത പറ്റത്തില്ല.
ഉ ഫുഡ് എന്താ രാത്രി ആക്കാം ചോറാക്കല്
ആ നമ്മള് രാത്രി ചോറ് തന്നെ കഴിക്കുന്ന നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചക്ക് ചോറ് ചോറും ക റികളും തന്നെ രാത്രിയിലും കഴിക്കുന്നത്. പിന്നെ ചില ദിവസം തങ്ങളിൽ ചപ്പാത്തി അല്ലെങ്കിൽ കഞ്ഞി വെക്കും.
ആണോ
നിങ്ങളെ എങ്ങനെ രാത്രിയില് പ്രത്യേക ഫുഡ് ഉണ്ടാക്കൂ
ഇല്ല ഞങ്ങളും ചോറെന്നേണ് പക്ഷെ രാത്രിക്കക്കില്ലേ ചോറ് ഞങ്ങള് വൈകുന്നേരം വെക്കലാ ഞങ്ങള് രാവിലെ വെക്കും ഒരു ഏഴുമണിയക്കെ ആവുമ്പോഴേക് ഞങ്ങള് ചോറാവും എന്താ രാവിലെ ജോലിക്ക് പോണോര്ക്ക്‌ കൊണ്ടു പോകാന് ഇപ്പ നേരത്തെ വെക്കും.
ഓ ഇവിടെയും ഇവിടെ അങ്ങനെ തന്നെയാ രാവിലെ ഞാന് എനിക്ക് ക്ലാസ്സിനൊക്കെ പോണ്ടുന്നോണ്ട് നേരത്തെ പോണം അപ്പം ചോറും കറികളെല്ലാം രാവിലെ ആവും
ആഹ അപ്പൊ പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്ക് ചോറ് ചെലപ്പം ഞങ്ങള് പത്ത് മണിക്കല്ലേ കഴിക്കുക പത്തുമണികാ അതു വരെ നക്കുമ്പോ തന്നെ ചോറ് കേട വന്നാലും എരുതിട്ട് ഞങ്ങള് എന്താ വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോ രണ്ടാമത് വെക്കലാ രാത്രിലേക്ക്‌ള്ളത് അപ്പ വെക്കലാണ്. കറീം ഇതൊക്കെ കൂട്ടനൊക്കെ അപ്പണ്ടാകും. ഉണ്ടാകും ഉച്ചക്കത്ത് തന്നെ ഉണ്ടാവും ചോറ് വൈകുന്നേരം വെക്കലാണ്.
മ് അ അതെല്ലേ അവടെങ്ങനെ എല്ലാ ദുവസോം മീന ഇക്ക വാങ്ങോ
ആന്ന് ചിക്കണ്ട് അങ്ങനെ ഒന്നും ഇല്ല ചിക്കനും മീനും വാണന്നൊന്നും നിർബന്ധല്ല ഇന്നിപ്പോ ചിക്കന്ണ്ട് ഇപ്പൊ കൊറച്ച് ദിവസായ്റ്റ് ചിക്കനൊന്നും വാങ്ങലില്ലേരുന്നു ഇപ്പ ചിക്കന്ണ്ട് ഇപ്പ ചിക്കനായാലും മീനായാലും ഒക്കെ നല്ല വിലേല്ലേ
ഉം പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ മീൻ എല്ലാ ദിവസം മീൻ വേണം മീൻ ഇല്ലാന്നുണ്ടെങ്കില് ചിക്കൻ വേണം മീൻ അല്ലെങ്കിൽ ചിക്കൻ ഏതെങ്കിലും ഒരെണ്ണം മസ്റ്റ് ആയിട്ട് ഇവിടെ വേണം
ആഹ് ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുല്ല കിട്ടിയാല് കഴിക്കും അങ്ങനെ അത നിർബന്ധം ഒന്നുമില്ല ചിക്കനും മീനും വാണന്നൊന്നും നിർബന്ധന്നുമല്ലാര്ക്കും ഞ്ഞി കുട്ട്യാൾക്കാണെങ്കിലും അങ്ങനെ അങ്ങനത്ത കുഴപ്പൊന്നുമല്ല
അതേല്ലേ എങ്ങനെ ഏഹ് എല്ലാം കുക്കിങ്ങൊക്കെ പാചകൊക്കെ എല്ലാം ചെയ്യോ ഹ് മീൻകറി ചിക് ക്കനെല്ലാം
ആഹ് അതൊക്കെ അറിയും ആഹ് അറിയാ അറിയാ ഇപ്പൊ കൊറചൊക്കെ കല്യാണം കഴിഞ്ഞട്ട്പ്പൊര് ആറ് കൊല്ലായി
ഓ അപ്പൊ എല്ലാം അറിയായിരിക്കൊല്ലോ
പൊക്കെ പഠിച്ചു ഇന്ന് എന്താ മീനോ ചിക്കനോ സ്പെഷ്യല്
ഇന്ന് മീന
ആ എന്ത് മീനാ കിട്ടിയ
ഇന്ന് ഇവിടെ ചൂര
ആ എന്താ കറി കറി കഴിച്ചിട്ടുള്ള
കറിയും വെക്കും പൊ രിക്കേം ചെയ്യും
ആ ആ ഏത് ഇയറാണ് പഠിക്കുന്നത്
ഞാൻ ഇപ്പം തേടിയറ്
എന്റെ ചെറിയ ഹസ്ബൻഡിൻ്റെ എൻ്റെ ഹസ്ബൻ്റെ ചെറിയ അനിയൻ്റെ വൈഫും തേഡ് ഇയറ് ആണ്
ഓ അതെല്ലേ
ഓൾ ഫാഷൻ ഡിസൈനിംങ്ങ് ആണ് പഠിക്കുന്നത്
ഓ
വീട്ടിൽ ആരൊക്കെ ഇണ്ടന്നാ പറഞ്ഞേ?
വീട്ടില് അച്ഛനും അമ്മയും പിന്നെ എന്റെ അനിയനും.
ആഹ് അനിയൻ ചെറുതാ?
ഇല്ല അനിയൻ പ്ലസ് വണ്ണിന് പഠിക്കുന്നു.
ആണോ ആഹ് ആ ഏഹ് ഇപ്രാവശ്യം എസ് എസ് എൽ സി കഴിഞ്ഞതാല്ലേ?
ആഹ് അതെ അതെ.
എങ്ങനെയിണ്ടേനി മാർക്കൊക്കെ?
മാർക്ക് അഞ്ച് ഏ പ്ലസ് തേള്ള പഠിക്കാൻ കുറച്ച് പുറകോട്ടാ ആ ആൺ കുട്ടികള് പൊതുവേ ഏഹ് കുറച്ച് മടിയായിരി ക്കുവല്ലോ ചിലർക്ക് എല്ലാർക്കുവല്ല ഇതുപോലെ പഠിക്ക ക്കാൻ നല്ല മടിയ മടിയുള്ള കൂട്ടത്തിലാ.
ആഹ് ഇപ്പ അങ്ങനെ അങ്ങനെ ശരിയായിക്കോളും. ആൺ കുട്ടികക്ക് പിന്നെ നല്ല മാർക്ക് വേണന്നൊന്നുല്ലല്ലോ ആഹ് ആൺകുട്ടി കക്ക് പിന്നെ കൂടുതലും കളി ഫുട്ബോള് അങ്ങനെയൊക്കെയിട്ട് അങ്ങനെ പോകുമല്ലോ?
ആ അതിനോടാണ് ഇവിടെയും താല്പര്യം. ആ ഇവിടെ അതൊക്കെയാണ് താല്പര്യം ഫുട്ബോള് പിന്നെ വണ്ടി വണ്ടികള് ഭയങ്കര ഇഷ്ട വണ്ടി ഓടിക്കാൻ വണ്ടീന്ന് പറഞ്ഞാൽ പ്രാന്ത വണ്ടി പ്രാന്തനാ
ആ അവട അനിയനിണ്ട്, ഓടിക്കണ വണ്ടി ആളല്ല, ഈ ടോയ്ക്കാറ ആള്ണ്ടല്ലോ ചെറിയ ഹോട് വീൽ സിന്റെക്കെ ആ അതിന്റെ വെല്യൊരു കളക്ഷൻ തന്നെ ഓന്റെ റൂമിലുണ്ട്.
മ് അതിപ്പ ചെറിയ പ്രായണ്ടായിരി ക്കു ഒരു പ്രായം കഴിയുമ്പോ പിന്നെ വല്യ വണ്ടികളോട് ഹരിക്കും.
കല്യാണം കഴിഞ്ഞതാണ്. ആ ഇപ്പ അങ്ങനെണ് ണ്ടല്ലോ കൊറച്ച് ആൾക്കാര് ഫോർട് വീൽസിന്റെ ചെറിയ ചെറിയ കാറ്കള്ണ്ടല്ലോ.
ഓ ഓ
അതിൻ്റെ കളക്ഷൻസ് അത് ഓൻ്റെ റൂമില് വെല്യോരു കളക്ഷൻ വാല്യോരു ഷെൽഫ് ഇണ്ട്.
മ് ഇത് അതേപോല വണ്ടികൾന്ന് പറഞ്ഞാ ഭയങ്ക റ്റെ പ്രാന്ത. പഠിക്കാനൊന്നും ഒരു താൽപര്യുല്ല.
ആ അവന് ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞ്ക്ക്ണ്
ആണ് ല്ലേ ഇത് പതിനാല് പതിനേഴ് വയസ്സേള്ളൂ
ആ പിന്നെ അങ്ങനെ ഓരോ ഓരോ പ്രാവശ്യം ഓരോത് തിപ്പ കാറാണ് ഇതിന് മുന്നേ മീനേനി ഗെപ്പി ഫൈറ്റർ അങ്ങനത്തെ മീനുകൾ നറച്ച് മീനാള് മീനും വീട്ടില് മീന് പ്രാവ് അങ്ങനത്തിനോടൊക്കെ ക്രേസാണ്
ഇത് മീനോട് എ ക്രേസ് ഉണ്ടായിരുന്നു ഒരു കൊറോണ സമയത്ത് ക്കെ മീനൊക്കെ ഗപ്പിയൊക്കെ ഉം വള വളർത്തുവായിരുന്നു പക്ഷെ പിന്നെ അതങ്ങ് പോയി
അ അയിന് ആൺകുട്ട്യാക്ക് അങ്ങനെ ഒരു പ്രശ്നണ്ട് കൊറച്ച് ടൈമ് ചെലതിനോട് പിന്നെ കൊറച്ച് കഴിഞ്ഞാ പിന്നെ വേറെ എന്തെങ്ങു കിട്ടു ഓൽക്ക് അങ്ങനെണ് ഇപ്പവന് കാർന്നോടാണ് മീൻ്റതും ഒക്കെ നിന്ന്ക്ക്ണ്
ഉം
ന്നെ അച്ചനെന്താ ജോലി
അച്ഛൻ ഡ്രൈവറാ
ഓട്ടോ
ആ അതെ അതെ
ആ ആ നാട്ടിലെന്നെയ്ക്കാരംല്ലെ
ആ നാട്ടിതന്നെ
ഉ ഉ ഇന്ന് ക്ലാസ്സിലെയിന്നോ
ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സിന് പോയിട്ട് വന്നതാ
ആണല്ലേ
ഇപ്പോ എന്താ സൗജന്യ യാത്രല്ലേ
ആ അപ്പൊ എന്താ എന്നും കെഎസ് ആർ ടി സി തന്നെ ആവുംല്ലേ പോണത്
ആ ഞാൻ എല്ലാ ദിവസവും കെഎസ് ആർ ടി സിയിലാ പോകുന്നത്
ആ അതുകൊണ്ട് പ്പം സുഖായിരിക്കും ബസ്സിന് ആ ആ ആ ഞാനും പ്പൊ ന്നാപ്പൊ മിഞ്ഞാന് ചെറിയ കുട്ടിനേം കൊണ്ട് ഹോസ്പിറ്റലില് പോയിന് അപ്പൊ ഇൻക്കും കിട്ടി ഞാനും കേറി
ഓ
അതൊരു സുഖം തന്നെണ് പിന്നെന്താന്നാ വിളിക്കാട്ടോ